കടലക്കറിയെങ്ങന വെക്കല് മറ്റേ തേങ്ങ അരച്ചി
ആ ആ തേങ്ങരിച്ചിട്ട് തേങ്ങരിച്ചിട്ട് വെച്ചാല് ഭയങ്കര മക്കക്ക് ഭയങ്കര ഇഷ്ടവിടെ. ഞാനല്ലാഞ്ഞാല് തേങ്ങരക്കാനിഞ്ഞ് തെ ഏ എങ്ങനെ പ
പച്ചയ്ക്കരയ്ക്കുവോ അതോ വറുത്തിട്ടാ
അല്ല വറക്കൂല പച്ചക്കരക്കും
അപ്പന്തെക്കെയതിനകത്ത് ചേരുവോള് വരുന്നേ
ചേരുവകള് നമ്മള് കടലയിടുമ്പോത്തന്നെ ഞാനതില് ഒരു ഉരുളകിഴങ്ങയിടും. ഒരു മുഴുപ്പിന് പിന്നെ പച്ചമൊളക് ഉള്ളി ഒരു തക്കാളിൻ്റെ ഒര് ചെറിയ പീസ് സവാള സവാളന്റെ ഒരു കഷ്ണം അതൊക്കെ ഇട്ടിട്ട് ഏഹ് വേവിച്ചിട്ട് പിന്നെ അതിൽ തേങ്ങ അരച്ച് പാറും പിന്നെ വറവിടും
അ അത്രേ ഉള്ളു നമ്മളെ നമ്മളെവിടെ എങ്ങനെയാെന്നറിയാമോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ തേങ്ങായര ച്ച് വെക്കും അത് നമക്ക്ത്തി പാട് ആയതുകൊണ്ട് എളുപത്തിന് കടലേന്റെ കൂടെ ങ്ങള് പറഞ്ഞ പോലെ ഏ ഉരുളകെഴങ്ങൂടി ട്ട് വേവിക്കും അയ്നത്തൊരു ഒരിച്ചിരി വെളുത്തുള്ളി ഒരുച്ചിരി ഒരു കഷ പിന്നെ ഇഞ്ചിടും
വെളുത്തുള്ളി ഇടും ഇഞ്ചിന്നിട്ടില്ല ഓരോ തെരക്ക് പോലെ ആ
അതായത് ഒരുപാടല്ല ഒരെണ്ണം ഈ നമ്മക്ക് ഉരുളക്കിഴങ്ങും ഓ കടലയും കൂടെ ഗ്യാസല്ലേ അതുകൊണ്ട് അതായത് നമ്മള് ചേരുവ വരുന്നതേ ഉരുളകിഴങ്ങും കടലേം രണ്ടും ഗ്യാസിന്റെ ഐറ്റംസാണ്
ഇവിടെ പിന്നെ ഗ്യാസിന്റെ ആ പ്രശ്ന നം വ വരാത്തതിനോട് പിന്നെ അഅ് ന്നും നോ
അതു അല്ല നമ്മള് നാട്ടിൽ ഓരോ സ്ഥലത്തും ഒരേ രീ തിയല്യോ ക്ക്ന്നേ എന്നിട്ട് ഇത് ഇത്ര ഇട്ടിട്ട് മല്ലിപ്പൊടി ഉണ്ടല്ലോ
ആ ഞാന് പിന്നെ ഈ തേങ്ങ അരക്കാത്തന്ന് അതൊ അത് അങ്ങനെ ചെയ്യും ഉരുള ആ ആ
അപ്പൊ നിന്നിട്ട് നമ്മള് കുക്കറിൽ വെച്ച് വേവിക്കല്ലേ ചെയ്യുന്നേ കുക്കറിനകത്ത് മഞ്ഞപ്പൊടിയും മല്ലി പൊടിയും കൂടി ട്ട് വെച്ചിട്ട് അങ്ങ് ഫിസിലടിപ്പിക്കും എന്നിട്ട് പിന്നെ കടു വറക്ക്ന്ന സമയത്ത് കടുകും ഇതെല്ലാം ഇട്ടിട്ട് ഇച്ചിരി മുളക്പൊടിം പിന്നെ നമ്മുടെ മസാല ഇല്യോ പെരും ജീരകം മസാല
ആ ആ ആ ആ
അതും മറ്റേ ഖരം മസാല അല്ലാതെ കിട്ടും കടേന്ന് അതുംകൂടെയിട്ടായി വെളി വെളിച്ചെണ്ണയിൽ നല്ല മൂപ്പിച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. ചിലര് അതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ചേർക്കും കേട്ടോ. ഞാൻ ചേർ ക്കൂല എനിക്ക് സമയം ഇല്ലാത്തോണ്ട് ഗ്രീൻ പീസ് കറിയും അങ്ങനെയാന്ന് വെക്കല്
ആഹ് ആഹ്
തേങ്ങ അരച്ച് മെനക്കെടാൻ നിക്കത്തില്ല അതെല്ല തേങ്ങക്ക് ഇപ്പം ഭയങ്കര വിലയല്ലിയോ
ഞങ്ങൾക്ക് പിന്നെ ഇവിടെ തേങ്ങ ഉണ്ട് അതുകൊണ്ട് പിന്നെ. പ്രശ്ന ഇല്ല തേങ്ങുണ്ട് ആഹ്
ആഹ് ആഹ് അതുകൊണ്ട് നിങ്ങള് രക്ഷ പെട്ടു. നമ്മുടെ ഇവിടെയൊക്കെ ഒരു കിലോ എന്ന് പറയുമ്പോൾ രണ്ട് തേങ്ങ എടുത്ത് വെച്ചപ്പോ ഒരു കിലോ ആയി.
ഉം ഞങ്ങളൊന്നും വെളിച്ചെണ്ണ ഒന്നും മിന്നെ അത് പീടിയേന്ന് വാങ്ങലാണ് ഫുള്ള് ഞങ്ങൾ ആട്ടിയെ വെളി
എടുക്കുവാല്ലേ ആ നമ്മക്ക് ഇവിടെ തെങ്ങ് ഞങ്ങൾ പുതിയ വീടാണ് വെച്ചേക്കുന്നത്. ഇപ്പ തെങ്ങ് നട്ട് പിടിപ്പിച്ച് ട്ടുള്ളതേള്ളു കുടുംബ വീട്ടിലുണ്ട് കുടുംബ വീട്ടന്ന് പറയുമ്പോ നിങ്ങളവിടെ തറവാട്ന്ന് പറയുന്ന പോലെ അവിടുന്ന് നമ്മൾ അര ക്കെ എടുത്തോണ്ട് വെരുംന്ന് പറഞ്ഞ അവർക്കും വേണ്ടെ അങ്ങെനങ്ങ് ബുദ്ധിമു കിട്ടൂല
ങ്ങനെപ്പം നമ്മള് അങ്ങനെണ്ട് എട് ക്കാനൊന്നും
ആ ആ കൊറച്ച് അങ്ങനങ്ങ് അ ത്യാവശ്യം നമുക്ക് ഇപ്പം കടയിൽ പോവാൻ പറ്റത്തില്ലെങ്കിൽ ഓടി പോയ് എടുത്തോണ്ട് വരും. ഇല്ലാതെ പോയി എടുക്കൂല അത് എടുത്തോണ്ട് പോയി അതോണ്ട് തേങ്ങ തോരനും ചക്കക്കും അങ്ങനെ അത്യാവശ്യം ഒഴിച്ചു കൂടാൻ പറ്റാ പറ്റാത്തേന് തേങ്ങയരക്കും. ഞാൻ ചോറിന്റെ കൂടെ വീട്ടിൽ എന്തിലാണോ കറി വെക്ക്ന്നെ അത് ഇങ്ങ് കൊണ്ട് വെരുവാ ചെയ്യുന്നെ മ്മന്തി കുറച്ച് കൊണ്ടുവരാൻനിക്കൂല അല്ല അതിന്റെ ബാലൻ സ് വന്ന അവിടെ ആരും കൂട്ടൂല അത് അവിടെ നിന്ന് പന്നാലാവും ഞൻ വൈകിട്ട് ചെല്ലുമ്പോ.
ഹ് ആഹ് ആഹ്
അപ്പൊഅത്തിരിം നഷ്ടമായി അതെ അല്ലങ്കിലെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് വരും വൈകിട്ട് എല്ലാർക്കും അപ്പം ചുട്ടു കൊടുക്കുമ്പോ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ ചമ്മന്തിപ്പൊടി അതാക്കിക്കൊടുക്കും ഓര് കളയൂല്ല
പിന്നെ എന്താ വറവെന്തുവാ ഇന്ന് ചോറും ബീഫും വറവല് എന്തുവാ വറവൽഇല്യോ യോ
പിന്നെ ഉപ്പേരി
ആ ഉപ്പേരി എന്തോരായിന്നു
ഉപ്പേരി ഇന്ന് കാബേജാ
ഒള്ളു ആ ക്യാബേജും ബീഫും
പിന്നെ ആ അച്ചാറും ഉണ്ടാവും പപ്പടം ഉണ്ടാവും. പപ്പടം നിർബന്ധമാ
പിന്നെ എന്താ വേറെ പപ്പടം നേരത്തെ ചുട്ടും മറ്റേല്ലതിനകത്ത് അടച്ചു വെക്കുവോ?
ആഹ് ആ അത് പിന്നെ ചോറാക്കുമ്പോം തന്നെ ആ പണിയൊക്കെ-
ആഹ ഇടുക അതാ ഞാൻ ചോദി- അങ്ങോട്ടല്ലാം ആണ് നിങ്ങള് അവിടെ രാവിലെ എല്ലാം വേവിച്ചു കഴിഞ്ഞാ പിന്നെ അന്നത്തെ ദിവസം അവിടെ വേവിച്ചരു ഇത് കാണത്തില്ലല്ലോ അവിടെ എല്ലാം തൊടച്ച് പാവി- അന്നൊത്തെ ദിവസം അവിടെ വേ- വിച്ചിട്ടുണ്ടന്ന് പോലും അറിയൂല്ല
ഓ അങ്ങനെ ക്ലിയർനാക്കും അന്നാലെ ഒരു
ആ എന്റ എന്റെരു കൂട്ടുകാരികള് പറഞ്ഞ- അനമ്മള് എല്ലാ പണികളും കഴിഞ്ഞ് ഉച്ചയാവും അത് ചെയ്ത് വരുമ്പോഴത്തേക്കും ചെയ്യും ചെയ്യും നമ്മള് അതിനെ ചെയ്യലുണ്ട് പക്ഷെ ഉച്ചയാവും എല്ലാം- കഴിയുമ്പോ
ഉം ഉം ഞങ്ങളതിന് പിന്നെ അതൊ- കഴിഞ്ഞിട്ടാണ് ഇനി തൊടക്കലും കഴിഞ്ഞിട്ടാണ് ഒന്ന് കുളിക്കാൻ കേറുക ചെല ഭാഗത്ത് തെ- ഇങ്ങനെ എല്ലാ പിന്നെ പണിയൊക്കെ അവിടെ വെച്ചിട്ട് കുളി- ചെങ്ങന്നൂർ
അയ്യോ അത് പറ്റത്തില്ല ല്ലാട്ടോ
ആഹ് ചെലോടുത്ത് ഒക്കെ അങ്ങനെയാണ്
കുളിച്ചു കഴിഞ്ഞ പിന്നെ ആ പരിപാടിയാണ്
ആ ആ അപിന്നെ വയ ങ്കരഒരട്ങേറാ
ആണോ അത് മൊത്തം അഴുക്കല്ലേ
പിന്നെ പിന്നെ പിന്നെ നമ്മള് പിന്ന വിയർ ത്ത് പി
ആന്ന് അത് കുളിച്ച കഴിഞ്ഞ പിന്നെ എനിക്ക്. തൂക്കുന്നതോ
ഇൻക്കും ഇഷ്ടല്ല ഒര് ഒര് സ പിന്നെ ഒന്ന് ഓരഞ്ച് ൻറ്റ് പ ത്തിന്റ്റ് കിടക്കല്ലാതെ
ആന്ന് ആന്ന് സത്യ നമ്മള് ശരീരം മുഷിഞ്ഞ് ചെയ്തിട്ട് പിന്നെ വിയർത്തു കുളി ല് പി -
അത് ശരിയല്ലാ ഞാൻ ഇപ്പൊ ആരെ ഒന്ന് വിളിച്ച പ്പൊ അങ്ങനെ പറഞ്ഞ കേട്ട് അപ്പൊ ഇനിക്കൊരു ഒരു എടങ്ങേറ് പോലെ അത് കേട്ടപ്പോ.
അങ്ങനെയല്ല നമ്മള ഇപ്പം നിങ്ങളിപ്പം അ ന്നേരം അന്നരം ഈ കറികൾ വെച്ചാൽ അതൊരു കിണ്ണിയിലോട്ട് ആക്കിട്ട് അന്നേരം ആ ചട്ടിയെല്ലാം കഴികി വെക്കൂല്ലേ
ആ ച കു ക്കർലാണെങ്കില് മാറ്റി വെക്കും ഞാൻ പിന്നെ മീൻകറി ഒക്കെ പിന്നാ ചട്ടിയില വക്കല്
ആ ഹാ
ആ ഞാന് തോനീ തീ അടുപ്പ് കത്തിക്കും
ആ ഹാ ഹാ ഹാ ഹാ ഹാ
ചോറ് ഏതായാലും അടുപ്പുമലെണ്ടാക
ആ ഞാനാണെങ്കിൽ ഞായറാഴ്ച്ചസം ലിവി ത്തി നിക്കോ ഈ നിക്കുന്ന സമയത്ത് അന്ന് എന്തേലും സ്പെഷ്യൽ കാണും അപ്പം ഈ ഉച്ചയ്ക്ക് ചോറ്ടുക്ക ക്കുന്ന സമയത്ത് കറികൾ കുറയോലോ.
ആ ആ
കറികൾ കുറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഉച്ചയുയൊക്കെ രാവിലെ അത് കരുതിയിരിക്കും വൈകിട്ടല്തേക്ക് കാപ്പി മതി എന്നുള്ള രീതിയിലാണെങ്കിൽ ഉച്ചത്തേക്കുള്ള ചോറും- കറിക്ക് മാത്രമേ കാണൂ അത് വിളമ്പി - അങ്ങോട്ട് വെച്ചിട്ട് കഴുകിയ വെച്ചിട്ട് പോയി കുളിച്ചിട്ട് വന്നിട്ട് ചോറുന്ന്
ആ അടുപ്പം തിട്ട എല്ലാ ഗ്യാസ്- എല്ല അതിന്റെ എല്ലാം എടുക്കും കഴുകാൻ ഞായറാഴ്ച ദിവസം അവിടെ സേവനവാരവാ
ആഹ് ഉദ്യോഗസ്ഥമാരൊക്കെ -
ആ അല്ല രാവിലെ ഈ ജോലിയുള്ള ദിസങ്ങളിലെ അടു- അടുക്കള എന്തായാലും എനിക്ക് ക്ലീനായിട്ട് കടക്കണം
ഉം ഉം അങ്ങനെ ഒരു ശീലായി മാറേല്ലോ നമ്മളിപ്പോ ഇഞ്ഞിയിപ്പോ ഞമ്മക്കൊരു മീറ്റിങ്ങോ കാര്യങ്ങളോ എന്തോ ഉണ്ടെങ്കിലും നമ്മള പണി വേഗം നമ്മളെല്ലാം ഫിനിഷ് ആക്കി എല്ലാം- കഴിയും ആ അന്ന് പെട്ടെന്ന് കഴും അപ്പൊ എന്റെ ഹസ്ബൻറ് എന്നന്നെ ചോദിക്കു- നിങ്ങൾ എടുക്കാൻ കഴ്യാൻ കില്ല വേണ്ടാന്ന് വെച്ചിട്ടാണ് കഴിച്ചത്
ഹഹഹ പെട്ടെന്ന് സാമ്യോ മറ്റേ നിങ്ങൾ മറ്റ അരി വെള്ളത്തി ഇട്ട അപ്പം ചൂടല് പരിപാടി വലോ ഉണ്ടോ
ആ അത് ചെല അത് അയിന് ഒന്നാ നമ്മെന്താറിയോ ഹസ്ബൻഡ് രാവിലെ ചായക്ക് ഇണ്ടാവൂല അത് നേര നേരത്തെ പോകും വണ്ടില്ലേ അപ്പൊ അത്ഇള്ള ദിവസം ഞാന്- എന്ത്യ്യും പിന്നെ അത് ഇണ്ടണ പറയാണെങ്കിൽ ഞാൻ വെള്ളപ്പോ അല്ലെങ്കിൽ ഇഡലി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലാഞ്ഞൽ പിന്നെ ആ- മടിയാണ് പിന്നെ എന്തെങ്കിലും ദോശ, പത്തിരി, പുട്ട്
പത്തിരി ഉണ്ടാകൻ എളുപ്പം ഉണ്ടാക്കം ആഏ
ഓ ഞങ്ങൾക്ക് പത്തിരി എളുപ്പ ഇപ്പൊ ഇഞ് നോമ്പിനൊക്കെ മുപ്പത് ദിവസം ഇവിടെ ആ ആഹ
അതൊരു അഞ്ചാറെണ്ണം തിങ്ങണം
ആഹ ഇവെടെ ഞങ്ങക്ക് അഞ്ചാറണ്ണം തിന്നണം, കട്ടീല് ഇട്ണ്ടാക്കണ ഇവിടന്നും ഇഷ്ടല്ല.
ആ എന്റെ നാത്തുന് ഇപ്പ അവടെ നിന്ന് നിന്ന് നിന്ന് നിന്ന് പ്പോ നിങ്ങളവിടുത്തെ ഫുഡാണ് കൂടുതൽ ഇവിടെ ഇണ്ടാക്കല്.
ആഹാ
ചിക്കൻ ഒക്കെ മറ്റേ എന്ത് കുറുമയാ
ആ കുറുമ അത് ഇണ്ടാക്കണ്ട്.
ഇവിടെ നല് നല്ല രീതിയില് ആഹാരം അതായത് നാത്തൂന്റെ കെട് രു പാചകക്കാരനാന്ന്. അപ്പഴത്തൊക്കെ നല്ല രീ ഈ ഫുഡ് ഉണ്ടാക്കി ഇപ്പ അവിടുത്തെ ശൈലി ഇവിടുത്തെ ശൈലി ആൾക്കറിഞ്ഞൂടാ. പെട്ടെന്ന് ഇപ്പോ അവിട്ത് ത് തക്കാളി തക്കാളി എങ്ങാണ്ട് അരച്ച ചേർത്ത ഈ പുളി മീൻകറി വെക്കും. മൊളക് കറിയുണ്ടല്ലോ. തക്കാളി അരച്ചുള്ള കറി പിന്നെ ആ നിങ്ങള് പറഞ്ഞ പോലെ മറ്റേ ഇത് ഇ പത്തിരിയ
ആ പത്ത് ആഹ് പത്തിരി
അത് പിന്നെ മറ്റേ ഈ മാവ് അരിമാവ് കലക്കി അതിനാത്ത് മൊട്ടയും ഇതൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഈ ക ആ മറ്റേ ക ട്ടിയിണ്ട് നൈസായിട്ട് അങ്ങനെ എന്നിട്ട് അങ്ങനത്തത് ഒക്കെയ ഇവിടെ ഇപ്പോ ഒണ്ടാക്കുന്നത്.
ഞങ്ങള് എളുപ്പത്തിന് ചെയ്യുന്ന പണിയാണോ.
നിങ്ങളവിടുത്തെ ഒരു ഇതുണ്ട് അതിനാ സ്നാക്സ് മറ്റേ നമ്മടെ മൈ ക്യാന്ന് തോന്നുന്നു മൈദയ്ക്കാത്ത് മ് പര ത്തി അയിനാത്ത് ഫില്ലിങ് വരുന്ന നമ്മടെ ചിക്കനും
ആ
മാക്കിട്ട് അതിനാത്ത് പിന്നി പിന്നി വെച്ചിട്ട് ഏ പൊരിച്ചെടുക്കുവാ. അല്ല ബണ്ണ് പോലിരി ഭാവനം. നല്ല ടേസ്റ്റാണ് അത് മയോണേസി മുക്കി തിന്നാൻ നല്ല രുചിയ
ഉം
അല്ല അവിടെ പോയിട്ട് വന്നുകൊണ്ട് കൂറേ സ്നാക്സും നിങ്ങളവിടുത്തെ മറ്റേ മുട്ട വെച്ചിട്ടുള്ള കേക്കാ
ആ
അങ്ങനെയൊക്കെ വെന്തൊക്ക് സാധനം കൊണ്ട് ഒണ്ടല്ലോ മുട്ടയും അതിനകത്ത് പിന്നെങ്കി വരുന്നത് ചി കെനാണ് പുറമെ അയ്ന് ട്ട അതൊക്കെ ആൾ ഉണ്ടാക്കും ഇവിടെ വന്നിട്ട് നമ്മളങ്ങ് തിന്നാ മതി ഇരുന്ന്
ഉം ഞങ്ങള് ഈ ഭാഗ അക്ക് അങ്ങനെ കടി പൊരികളൊക്കെ കുറവാണ് പക്ഷെ എന്റെ ഏട്ടത്തിയൊക്കെ ഫറൂക്ക് ഫറൂക്ക് കേട്ടക്ക്ണോ ഫറൂക്ക് ആഭാഗാ അതാ മിഠായി തെരുവിന്റെ ഒക്കെ ആ ആ സൈ അവിടെ തന്നെയാണ് കോഴിക്കോട് ആ ഭാഗാ
ആന്നോ
ഉം ഓലൊക്കെ അതാ സ്ഥിരം ഇഞ്ഞി നോമ്പിന് കടി നമ്മളെ വേറൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല ഓല്ക്ക് ഇത് നിർബന്ധാ ഇറച്ചിപ്പത്തിരി പിന്നെ സമൂസ കട്ലേറ്റ് അത് ഇങ്ങട്ട് ഓലൊന്നും അമ്മളൊക്കെ ഇഞ്ഞിയാ- ഥവാ പൂതി ഉണ്ടെങ്കിലും പിടിയേന്ന് ഇണ്ടാക്കാൻ മേട് ച്ച് പീടിയേന്ന് വാങ്ങയല്ലാതെ ഓലൊക്കെ സ്ഥിരം ഓക്കൊക്കെന്ത് സ്പീഡാ അറിയൊ ഒണ്ടാക്കാന്
സ്നാക്സ് ഒണ്ടാക്കി തീർക്കും ചിക്കൻ കറി ഇച്ചിരി ഒള്ളു
ബന്ധാ ഇനി പത്തിരി ഇണ്ടാക്കിയില്ലെങ്കിലും വേണ്ടില്ല അത് ആദ്യം ടേബിളിൽ ആദ്യ അതാ വെക്കാ ആ ആയിക്കോട്ടെ